ഹലോ കേൾക്കുന്നില്ലേ ആഹ് കേൾക്കുന്ന് നല്ലോണം കേൾക്കുന്ന് ഫുഡെല്ലാം കഴിച്ചാ?
ഇല്ല ല്ല
കഴിച്ചില്ലേനു
കഴിച്ചിട്ടില്ല കുളിക്കട്ടെ പോയിയാകിചികെനി
ഞാൻ കഴിച്ചു
കഴിച്ചോ എന്താ സ്പെഷ്യ
വെള്ളരിക്കറിയാ ഒണക്ക പൊരിച്ചതും പരിപ്പറിം കേക്ക്ന്നില്ല?
ഹലോ തിൽ എടക്ക്ങ്ങനെ പോന്നണ്ട്
ആഹ് ഒരു റൈഞ്ചിന്റെതാണ് ഇവിടെ കാറ്റാന്ന് അതൊണ്ടാ മയില്ല കാറ്റ് മാത്രം മയിരാവിലീല്ല ഫുഡെല്ലാം കഴിച്ച് വെള്ളരിക്ക കറീം പരിപ്പ് കറീം ഉണക്ക്പൊരിച്ചതും
ആഹ് അന്തികക്കു നിഅയഞാക്കാരല്ലേ അന്തിക്കക്കും നിഎങ്ങനെ അയഞ്ഞെക്കാരല്ലേ?
ന്ത്‌?
ഉച്ചക്കത്തെ ഫുഡ് അന്തിക്കക്കും അങ്ങനെന്നെക്കാരല്ലേന്ന്?
ല്ല നമ്മ ബെയ്ന്നേരം പത്തിര്യോ ദോശ്യോ വെള്ളപ്പോ അങ്ങത്തെയ ഉള്ളൂ ചോറ്ന്നൂല്ല ആ ഉച്ചക്കുന്ന ചോറേള്ളൂ രാത്രിയില്ല
എല്ലാരും അങ്ങനെയാ രാത്രി?
ആഹ് അതികഎല്ലാറുഅതെമ്മ കണ്ണൂർക്കാർ എല്ലാരതെ ഓര് രണ്ട് തിന്നാ നിങ്ങള് നമ്മോ എപ്പം രാത്രി അങ്ങനെ ഒന്നിങ്കിൽ പത്തിലുടും അല്ലെങ്കിൽ ദോശടും അല്ലെങ്കി ചപ്പാത്തി
ആഹ്
അല്ലേ കുബ്ബൂസ് അങ്ങനെ എന്തെങ്കിലുംഓര് വട്ടൂരി അങ്ങനെ ഏതെങ്കും ഓരോ ചോറ്ണ്ടാവൂല ആ ഉച്ചക്ക് മാത്രം ആ ഉച്ചക്കത്തെ ചോർമാത്രം
ആഹ്
രാത്രി അങ്ങത്തെന്തെങ്കും ഫുഡ് ഐറ്റം എന്തെങ്കും സാധനാ തൂ വെറൈറ്റി ബിരിയാണി ഒന്നും രാത്രി വെക്കാ ബിര്യാണി, മന്തി അങ്ങനത്തെല്ലാ രാത്രി വെക്കും അതിന്നും
ആഹ്
ഉച്ചക്കേറ്റം വെച്ച്ണെങ്കി അത് രണ്ട് നേരത്തേക്കന്നെ ഒപ്പരാവും. ന്നാ രാത്രീംന്ത്‌ ആ പണീം പണിയെട്ക്കണ്ടല്ല തെരയണ്ടല്ലോ ന്ന് വച്ചിട്ട് അങ്ങത്തെല്ലാക്കുമ്പോം രണ്ട് നേരത്താക്കും. രണ്ടു പണിയല്ലേ ഉച്ചത്തക്കക്കും രാവിലയ്ക്കും വേറെ പണി. ആഹ് ഇത് രാ ഉച്ചക്കെ അത്പോൽത്തെ സാനം എന്തെങ്കും ആക്കീനെങ്കിലത് ന്നം വൈന്നെരോംട്ക്കും. അങ്ങനെ അന്നേരം ഒരു പണിയൊള്ളു വെറുംചോറ് വെക്കുമ്പോ ആവൂല. നെയ്ചോറായാലും അങ്ങനന്നേ. രാത്രി ഉച്ചക്ക് വെച്ചിനെങ്കി രാത്രിക്കേക്കുംട്ക്കും ഒപ്പരം അങ്ങത്തെ ഉം വേറെ ചോ ബെറുംചോ അരിന്റെ ഭക്ഷണം കയ്ക്കും. മറ്റരി ബെറും ചോറ് വെക്ക്ന്നമ്മള് അത് മാത്രം ആരും തിന്നും അങ്ങന ഇന്നലെ മന്തി വെച്ചോണ്ട് രാത്രിക്കത്തും ഉച്ചക്കത്തും കയ്ഞ്ഞു അങ്ങന
അങ്ങനെ കയ്ഞ്ഞ്ല്ലേ?
ആഹ് അങ്ങനെ കെയ്ന്. അങ്ങനെ ഓരോസം കൂടുമ്പം തന്നെ ചോയ്ക്കല എന്നാണ് ആക്കുവാ ആക്കുവാന്ന്. ദേ എപ്പം ദോശീം പത്തലും ന്നേ ആണ്. ന്ന് പുള്ളേർക്കും പിടിക്കുന്നില്ല. എപ്പം കയ്ക്കുമ്പം തിന്നാൻ കയ്യൂലല്ലോ. ദോശീം പത്തലഞ്ഞേ തിന്ന് നിന്ന് മടുത്ത്ന്ന്.
മടുക്കും. രാവിലതന്നെ അയന്നെ ആവുമ്പോ മടുക്കും
ആഹ് നിങ്ങളും അങ്ങന്യാ വെറൈറ്റി ആക്കോ?
ഏഹ് ഇവടെ ചോറ്. പക്ഷേ ഞങ്ങളന്നും രാത്രി ചോർണ്ണലില്ല. വേറെന്തെങ്കിലൊക്കെ ഫ്രൂട്സായിട്ടോ
ആഹ് ആ ഓരോ പറഞ്ഞിട്ട്. ഓരോ നാട്ടില് ഉം ഉച്ചക്ക് രാത്രിക്കത്തേ ചോറന്നേക്കും. പക്ഷേ ഓരോരാൾ കഴി ക്കിലും
ഇബടെ മ്മ മാത്രേ രാത്രി ചോറന്ന്ള്ളു. വാക്കി ആരും തിന്നൂല്ല.
മഗ്‌രിബ് ന്സ്കാരം കഴിഞ്ഞപാട് കഴിക്കുമ്പോലല്ലേ
ഉം അങ്ങനെ മഗിരിബ് നിസ്കാരം കഴിഞ്ഞാ ഒന്നും കൈയിക്കൂല. എട്ടര
ഞാൻ പറഞ്ഞ് അമ്മള് ഏശയ്ഞ്ഞിട്ടാണ് ണ് ഭക്ഷണം കഴിക്കാ
ഉം ചെലോട്ടൊക്കെ നേരത്ത കഴിക്കും
കൈക്കുംബടിം കഴിച്ചിട്ട് പിന്നെ ആ വാ പുള്ളേറപ്പണ്യ അട്ക്കള വൃത്തിയാക്കിയിട്ട് അങ്ങ് ഫിനിഷ് ആക്കിയിട്ട് പോമ്പ്
ഏഹ് അത് കഴിഞ്ഞാ സു
ത് തന്നെ. നല്ല കാര്യാന്ന് ന അങ്ങനെ വെശക്കൂലേ? ഇല്ല അന്നേരം ഫ്രൂട്ട് കഴിക്കും പറഞ്ഞ്
ആഹ്
ഫ്രൂട്ട്ന്ന്മ്പോ അങ്ങനെ പറഞ്ഞത് ആഹ് ഞാമ്പറഞ്ഞ് അത് നല്ല കാര്യാ അടുക്കള ഫിന്ഷാക്കി വച്ച പിന്ന പിന്ന അടുക്കളേൽ കേറണ്ടല്ലോ.
കേറണ്ടാ
ആഹ് തിന്ന് കഴിഞ്ഞാലല്ലേ വൃത്തിയാക്കാനും കയ്ലൂ
ആ തിന്ന് കഴിഞ്ഞാങ്ങ്ട് വൃത്ത്യാക്കി പോന്നാ കഴ്യും
കയ്യും ആഹ് കയ്യ കയ്യും ഞാൻ അങ്ങനന്ന ചെയ്യല്. തിന്ന് കഴിഞ്ഞപാടെ വൃത്തിയാക്കി. പിന്നെ റൂമിൽ വന്നിരിക്കായ്യ എഴുതാനുണ്ടങ്കി മോനാവടെ ഇരുന്ന്‌ എഴുതിക്കോളും
ഒരു മോനാ
രണ്ട്. ഒന്ന് പ്ലസ് ടു ന്. ഉം. പ്ലസ് ടു കഴിഞ്ഞ്ട്ട് ഇവടെ ഇരിക്കുന്ന്ണ്ട്. ടി വിം കണ്ട് ഇരിക്ക്
ഹസ്ബന്റ ഇവടെണ്ടോ
ഇല്ല ഒറെയ്നൻ വിളിച്ചത് വിളിച്ചച്ച് വെച്ചാ ആടറയ്യ അവൻ അന്ന് വിളിക്കില്ലേന് ഈ സമയത്താ വിളി അതോണ്ടാ പിന്നെങ്ങളോട് മറുപടി പറ
ആഹ
ഇനി ഇപ്പോ വിളിച്ചില്ല ഇനി കൊറച് കഴിഞ്ഞ വിളിക്കു
എവിടെയാ
സൗധിലാ
ഏഹ്
വേറെന്താ
വേറെന്താ
മയെന്നും ഇല്ലല്ലോ നിങ്ങളവട
എങ്ങനെ
മയഒന്നും ഇല്ലലോ ഇപ്പൊ
ഇല്ല മഴ ഒന്നുല്ല ഇപ്പൊ വെയിലാണ്
എഹ അതെ തുണിയെല്ലാം പുറത്തന്നെ ഇടു നൊള്ളൂ
തുണി പൊറത്ത് ഇടലില്ല എട്ത്ത രണ്ടേമ്മ പണിയല്ലേ പിന്നേ അപ്പോത് മഴയയും പിന്നെ എടുത്ത്ഇടാൻ സ് അപ്പ പിന്നെ ഇവിടെ വർക്ക്രേരില് സൈഡില് കെട്ടിക്ക്ണ
ആഹ നമ്മൾ പണ്ട് അങ്ങനേനു
ആഹ പിന്നെങ്ങനെ ഇടുക്കട്ക്കതാക്കണ്ടല്ലോ
പണ്ടത്തെ കാലം വർക്കേരിലേനി
ഉം അദ്യഅവിടന്നേനി പിന്നെ മ സ്ഥലം ഇവിടെ ത്തന്നെ ഉണ്ട് പൊറത്തെ സ്ഥലക്ക്ണ്ട് പക്ഷെ കാറ്റ അടിച്ചുമ്പോ ഒക്കെ നലത്ത്ക്ക് വികും
ആഹ ബികും ഒരാള് ഇത് കുത്തി വെക്കനലാ പിന്ന് പോലത്തെ സാധം
ആഹ് അങ്ങനെ കുത്തിയെക്കും ന്നാലും ഇവിടെ ഉള്ളി ഇടുമ്പോ ഒന്നൂടി ഫാനൊ ക്കെടുമ്പോ ഒന്നൂടി ഒണങ്ങും വേഗം
ആഹ് ഞാനും അങ്ങന്നെയാ മോകളി കൊണ്ട് പോയിട്ട്. ഇന്ന് രാവിലെ മയയോണ്ട് വേഗം മഴ പോയ പോയപാട് ഇത് അലക്കയന് ആഹ്. എന്തോ മണക്കും ചെയ്യുന്നില്ലെ ഉണങ്ങാതോണ്ട്?
ഉം പിന്നെ വാഷിംഗ് മെഷീനി ഒന്ന് ഒണക്കണോണ്ട് ഒന്ന് ഒണങ്ങിട്ടു.
എങ്ങനെയാ?
ചോറു ഇനി മൂന്ന് മണിയാമ്പോ തിന്നാന
ചോറപ്പ അങ്ങനൊന്നുംല്ല ഇന്നാല ഇങ്ങനെല്ല ഇന്നലെ നാല് മണിയൊക്ക ആയിന്.
ഉം.
അങ്ങനെ അല്ല അല്ല അല്ലരൊപ്പല്ല ആഹ അതെ അവനാവൻ അവനാൻ തിന്നാണ്.
ഓഹ്.
ഏട്ട പ്പൊ പണിങ്ങനെ കയ്ഞ്ഞന്ന ഇപ്പോ കടന്നുറങ്ങാണ് ഓനിന് എണീച്ചിട്ട് തിന്നുള്ളൂ.
ഓനിക്ക് രാത്രിയാ പണി?
ഓന് പകലാണ് ഒരു പത്ത് പ പന്ത്രണ്ട മണി വരെ കയ്ഞ്ഞാ പിന്നെ, വയ്നേരെ ഒർങ്ങുള്ളൂ ജ്വല്ലറിയിലാണ്.
ഓഹ് നിങ്ങളാടില്ല ജ്വലറിയിൽ നികുന്ന
ആഹ് അവനാടെ ജ്വല്ലറിൽ ഇങ്ങനെ നിക്കാണ് അപ്പൊ ഉച്ചവരെ ഉണ്ടാവുള്ളൂ പിന്നെ വൈനേരം ഇറങ്ങള്ളൂ.
ബൈനേരെ ബൈനേരം വരല്ലോ ഓരോരാൾ നിക്കുന്നാണ്ന്ന്?
ഇണ്ട് ഓന് ഇങ്ങനെയ നമ്മള് പിരിവൊക്കെണ്ടാവലേ കുറിയൊക്കെ.
കുറിയ?
ആഹ് അപ്പൊ ആഹ് പൈസ അങ്ങനെ അങ്ങനെ പോണ ഉം കളക്ട് ചെയ്ണ അപ്പൊ ഉ ഉച്ചര പോയ്ട്ട് പിന്നെ വൈനേര എറ്ങ്ങള്ളൂ.
ഓഹ് ചെ ചെമ്മണ്ണൂർല്ലം പോലെ ഇരിക്കുല്ലേ?
ആഹ്.
ചെമണ്ണറുൽ ഇടൽന്നല്ലാം ഓരോ പെണ്ണുങ്ങൾ വര്ത്ത്ണ്ട്.
ആഹ്
ഉം സീ ക്കെന്നും വര്ത്ത്ണ്ട്. അ ഉം വര്ത്ത്ണ്ട് ഓരോ ഒരു പെണ്ണുങ്ങള വര്ത്ത് നമ്മള് ഈട.
ആഹ്.
കൂടുന്നാളല്ലോ കൂടുവപ്പ. ഇപ്പം കൂടി.
ആഹ് അങ്ങളെ കെ ഇമ്മക്കെ കൂടെണ്ടെ ഇപ്പ നിർത്തി.
ഇപ്പം കൂടിയിറ്റും കാര്യല്ല ഒരു ലക്ഷാണെങ്കിൽ ആയിരപ്പേച്ച ഒരു ലക്ഷാവുഅ?
ഇപ്പൊ ഇന്റെ കല്യാണം കഴിഞ്ഞ അങ്ങനെ കൂടീനി അങ്ങനപ്പൊ.
പിന്നെ ഇപ്പം വെക്കണെങ്കില് പത്തായിരം പത്തായിരം മാസത്തിൽ വെച്ചാല്ലേ ഒന്നേപത്തെങ്ങും ആവുള്ളു പതിനൊന്ന് മാസല്ലേ പതി ആഹ്. അഹ് ഇടിയല്ലാം ഇണ്ട് വെര്ത്ത്ണ്ട് പെണങ്ങൾ ഞാൻ പറഞ് ഇപ്പ പൈഷ്യന്നുല്ല ഇപ്പം. പണ്ടെങ്കില് അഞ്ഞു ആയിരം അഞ്ഞൂറും കൊടുത്താല് ചെറിയൊരു മു രം കിട്ടും ഇപ്പ അതും കിട്ടൂല ഇപ്പം പത്തായിരത്തി ഒര്ന്നൂറിന് വെച്ച ഒന്നും കിട്ടൂല. ഒരു ഗ്രാമന്ന കിട്ടൂല അതൊണ്ട് ഞമ്മൊന്നും കൂടീട്ടില്ല ആഹ്. ആഹ് അതൊണ്ട് നമ്മളൊന്നും കൂടീട്ടൊന്നുല്ല ആദ്യം കൂടീനി. ആഹ് അതിന് ഞാൻ കൂടി.
ഇവിടെ പിന്നെ ഇന്റെ കല്യാണം അങ്ങനെങ്ങനെ ഇമ്മ ഇങ്ങനെ കൂടീനി. അതോണ്ടല്ല സുഖായിനി പിന്നെങ്ങെ ജി എസ് ടി ഒന്നും ഇല്ലാതെങ്ങനെ.
ജി എസ് ടി വാങ്ങുന്നുണ്ടല്ല. കൂലി എല വേണ്ടേ ണ്
ആഹ് കൂലി ജി എസ് ടി കൊട്ക്കേണ്ടിരും.
ആഹ് ജി എസ് ടി കൊടുക്കണം ഒരു പാവണ്ണ്ന് മൂന്ന് ശതമാനം അങ്ങനാട്ടല്ലേ?
അങ്ങനെ ന്റെ മുക്ക ഭാഗം അങ്ങനെന്ന ഇണ്ടാക്കിയത്.
ഓ അങ്ങനെ വെച്ച അന്നേരം മെലിയൊന്നും ഉണ്ടായിട്ടില്ല ല്ല ഇപ്പന്റെ പൂതെ അന്നേരം ഉണ്ട് എന്നാല് എഴുപത്തഞ്ച് അങ്ങനയൊക്കെയുണ്ട്. ത്തോന്ന്
ആ ഹ് -
ഉണ്ടായിനി ന്റെ മരിയോളങ്ങനത്തന്നെ എഴുപത്തഞ്ച അങ്ങനെയ. നാ പ്പത്തഞ്ച് അറുപത്തഞ്ച് ഏറ്റ ഇണ്ടായി നി.
ഞാങ്ങൾ ഇട്ത്തന്ന് എഴുപത്തി രണ്ടോ ഇന്റെ പക്ഷെ ന്റെ ക്കെ ങ്ങനെ ആദ്യ ആഹ് കൂടിയ റേറ്റിനായോണ്ട്. അന്ന് മുപ്പത്തഞ്ചക്കെ ഒള്ളൂ.
ഓ
അതുകൊണ്ട് അങ്ങനെ ആട്ടീട് കിട്ടും ഏട്ടന്റെലെന്നെ കൂടിനത്.
ആഹ് ഏത് ജൊല്ലറിലാ മലബാർ ഗോൾഡാ?
ഏഹ അത് ഹിബ ചെമ്മന്നൂരില് പിന്നെ അന്ന ട് തന്നത്താ ആറെയ്റ്റേ കിട്ടൊള്ളൂ ഏ നഷ്ടാണ്.
ആടെ എങ്ങനെയാ?
ഇതില് അങ്ങനെയല്ല കാക്കാന്റെല് നമ്മള് എന്നാ കൂടിയ റേറ്റ് അയിനെന്നെ കിട്ടും.
അഹ് സീക്കേലു അങ്ങനെയാ കൂടിയാലും കുറഞ്ഞാലും നമ്മള് എപ്പാ സ്വർ ആഹ് സ്വർണം കൊടുത്തിന ആഹ് സമയത്ത് ഇല റേറ്റില് നമക്ക് തരും.
ചെലേയില് അങ്ങനെയല്ല അപ്പൊ നമക്ക് നഷ്ടാണ്
ആഹ നഷ്ടാണ് കൂടിയാലും കുറഞ്ഞാലും അങ്ങനെ കിട്ടിയാല് ലാഭേല്ലേ നക്ഷത്രേൽ അങ്ങനെയല്ല
ആഹ
നക്ഷത്രത്തിൽ നമ്മളിപ്പോൾ നമുക്ക് അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ രണ്ടിട്ടിനെങ്കിൽ. അന്ന് എത്രയാന്ന് നമ്മൾ അടക്കുമ്പിള്ളെ അവര് നമ്മ ഇടുക്കാൻ പോകുമ്പോ എത്ര പൈസയാ സ്വർണത്തിന് അതുപോലെ ആ പൈസ തേച്ചു കൊടുകണം ന്ന് അതോണ്ടമ്മകൊറ്റ സ്വർണ്ണം കിട്ടൂല ഇവർ എന്ന എത്വാന്ന നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോം ഗ്രാമ് എഴുതുവാടെ ഇത്ര പൈസെന്റെ ഇത്ര പൈസക്ക് ഇത്ര ഗ്രാമ് ഇണ്ട് അയ്യായിരം കൊടുത്തിനെങ്കി ഇങ്ങനെ അറുപത് ഗ്രാമ് അങ്ങനെ അങ്ങനെയാന്ന് സീക്കേല് ചെമ്മണ്ണുറ് ഞാൻ എനിക്കറിയില്ല പണ്ട് കൂടീന്ന് നമ്മൾ
ആഹ
ആ പെണ്ണ്ങ്ങള് എപ്പം വരും അന്നേരം കൂടാണ്ടെ നിക്കുമ്പോ എന്തോ പോലല്ലേ എന്നിട്ട് അങ്ങനെ
ആഹ
അങ്ങനേ കൂടീട്ടൊള്ളൂ പിന്നെ കൂടിട്ടൊന്നില്ല വേറെന്ത് പണി പണിയെല്ലം എന്റെ എന്റെ ഉപ്പിം ഉമ്മീം ഇണ്ട്
ആഹ
ഭർത്താവിന്റ ഉമ്മ ഓരേട്ക്ക്‌ വെരും ഇപ്പൊ ഉമ്മ പെങ്ങളെട്ത്താ
അല്ല അവിടെ ഇങ്ങളെ അവിടെ
ഈടെയാ
ആഹ് ഇങ്ങള് ഇപ്പ ഇങ്ങളെ വീട്ടിലാ
അല്ല ഞാന്റെ വീട്ടില് വീ വീട് സ്വന്തായിട്ട് വീട് എടുത്തതാ
ആഹ
നമ്മളെല്ലാവരും വേറെ വേറെ വീടെടുത്തു എന്റെ ഉമ്മീം ഉപ്പിം ഇണ്ട് ഒപ്പരം
ആഹ്
ഓറേ ഉമ്മ വരും ഭത്താവിന്റെ ഉമ്മ ഒരേട്ക്ക് വരും മോളട്ത്താ നിക്കുന്ന്
ആഹ്
അങ്ങനെ നിക്കാൻ വെരും അങ്ങനെ നിക്ക നിക്കാൻ ഒരാ നിന്നു നിക്കാവന്നാ ഒരാഴ്ചേല്ലും നിക്കും
ഉം
എന്റെ ആദ്യം മോളടുത്ത് തന്നോവും അവർക്ക് ഒറ്റ ഓറെ വീട്ടിൽ ഒറ്റക്ക് നിക്കാൻ കയില്ലല്ലോ ഓർക്ക്
ആഹ്
ഫോണ് വിളിക്കാനറിയുന്ന ആരെങ്കും വേണ്ടേ ഉം പണ്ടേത്ത കാലത്തൊന്നും അറിയില്ലല്ലാ
ആഹ്
അതോണ്ട് ഓർക്ക് ഓർക്ക് ഒറ്റക്കിക്കാൻ പേടി ആയിട്ട് ഒരു മോൻ ഇടിം എന്റെ പൊരേന്റെ ഇടിം ഒരു മോൻ ഓളെ പെരേന്റെ അവിടിം ഇട്ത്ത് രണ്ടാളും ഗൾഫിലാ രണ്ടാമ്മക്കൾ മോളെ ഒപ്പരാ നിക്കല് ഇവിടെ വെരും എപ്പങ്ങും മാസത്തില് ഒരിക്ക വരും ഇന്നിട്ട് ഒരാഴ്ച നിന്നിട്ട് പോവും
ആഹ്
അങ്ങനെ നിക്കൊള്ളൂ ഓര്ക്ക് ഓരെ നാടേ പിടിക്കുള്ളു എന്നിട്ട് അങ്ങനെ പറയും